ഓഹ് നല്ല വിശേഷം തന്നേണ്.
ആഹ് ഫുഡൊക്കെ കഴിചൊ? ആഹ് ഞ ഫുഡ്, ഭക്ഷണൊക്കെ ക കഴിഞ്ഞ്. അവാടെ കഴ്ച്ചോ? കെടക്കൽ നേർത്തൊ ന്നുല്ല കെട ക്കാൻ ഒരു പത്ത്മണിക്കാവും.
ആഹ് ഞങ ആഹ് ഞങ്ങള് മഹ്രിബിന്റെ മുന്നെ ഫുഡഴിക്കും.
ഏഹ്
ഉം അ എന്താണ് ചപ്പാത്തിയോ അല്ലെൽ പത്തിരോ. അങ്ങനെന്തെങ്കിലൊക്കെ ഇണ്ടാക്കും.
ചോറ് കഴിക്കൂലെ?
ഏഹ് ചോറ് കഴിക്കും, കഴിക്കായ് മന്നുല്യ. പക്ഷെ. എന്നാലും വൈകുന്നേരം ഉം പണി ഭർത്താവ് പണിയ്ഞുവരുമ്പോൾത്തിനേക്ക് എന്തേലും ഒന്ന് ഉണ്ടാക്കും. അപ്പൊ പിന്നെ അതും കൂട്ടി ചായ കുടിക്കും. പിന്നെ ഭക്ഷണൊന്നും കഴീക്കൂല.
ആഹ് അത് ശരി ആഹ് അപ്പൊ എല്ലാരും അപ്പം കഴിക്കുന്നുണ്ടാവും ലേ
ആഹ് അപ്പൊ എല്ലാരും കഴിക്കും മക്കളും ഞങ്ങളും എല്ലാരും കഴിക്കും പിന്നെ കഴിക്കൂല പി പിന്നെ എന്തെങ്കിലും ഫ്രൂട്ടസ് എന്തെിലും ഉണ്ടെങ്കിൽ ചെത്തി തിന്നെ, അങ്ങനെന്തെങ്കിലൊക്കെ ചിലപ്പോൾ മക്കള് പാൽ കുടി ക്കെ അങ്ങനെന്തേലൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ
ആഹ്
അങ്ങനെ അങ്ങനെ, അതുകൊണ്ട് നേരത്തെ എല്ലാം ഒതുങ്ങിട്ട് ഫ്രീ ആകും പിന്നെ നമ്മുടെ ബാക്കിയുള്ള പണി ഏ രാത്രി അങ്ങനത്തെ പണികളൊന്നുമ ഇല്ല പിന്നെ മ ക്കള വൈത്താലേ ഇങ്ങനെ നടക്കാനുണ്ടാവുല്ലോ അതന്നെ വൽയൊയരു പണിയ
വലിയ ടാസ്ക്കാണ്
ആഹ് അതെ ഓരെ വൈത്താലേ ഇങ്ങനെ നടക്കണംന്ന മൂന്നാളാ?
ആഹ് എനിക്ക് നാലാളുണ്ട് നാലാളുണ്ട് പക്ഷെ രണ്ടാള് മറ്റ റ്റേ ഹോസ്റ്റലാണ് പഠിക്കുന്നത് പിന്നെ ഞാൻ രണ്ട കുട്ടികളും തന്നെ വീട്ടിലുള്ളു
ഉള്ളൂല്ലേ ആ അന്റെ മൂന്ന് വലിയ മോന് എട്ടാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ മോന് മൂന്നാം ക്ലാസ്സിലാണ് ചെറുതിന് രണ്ടു വയസ്സായിട്ടേള്ളൂ മോളാണ്
ആഹ് എന്റെ ചെറുതിന് ഇപ്പ രണ്ട് വയസ്സാണ് രണ്ട് വയസ് തികഞ്ഞിട്ടില്ല ഈ മാസം
ഏഹ് ഇവക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞ് രണ്ടരവാനായി ഉം, അങ്ങനെ ണ അപ്പോ, ഓരെ പഠിത്തവും കാര്യം ഇന്ന് ഇപ്പ ഇതാ ഞാനന്ന് ഒരു കോളയ്യാൻ വേണ്ടി നിന്ന പൊളിക്കിനേക്ക് ഓൻ ഖുർആൻ എന്തൊക്കെ ഓതി ഇവിടെ വന്ന് കിടന്ന്, അതില ഓന ഉറങ്ങിപ്പോയി നമ്മക്കൊന്നിനും ഒരു രിക്കാനോ ഇതാക്കാനോ ഒന്നിനും കഴിയില, അപ്പോഴ്ക്കിനേക്കും ഇ വരെ പഠിപ്പവര് നിർത്തും
ആഹ് നിർത്തും, ഇവേനി മദ്രസില് എക്സാം മുടങ്ങാനായി, ഇനിയിപ്പോ ജൂലൈ പതിനെട്ടാം തീയതിയാണ്
ആഹ് ആഹ് ഉം, പിന്നെ എങ്ങനെ കാലാവസ്ഥ ഒക്കെ എന്താപ്പ അവിടെ പാട്
കാലാവസ്ഥ ഇപ്പോ മഴയൊന്നുല്ല രണ്ടീസായിട്ട് നല്ല വെയിലന്നെയാണ്
ഉം
നല്ല വെയിലന്നെആണ് ഇപ്പൊ, ഇന്നൊക്കെ നല്ല വെയിലയിരുന്നു
ആ അതെ ഇന്ന് നല്ല വെയിലു ആണ് നല്ല വേനൽന്റെ അതേപോലെ ചൂടും
ആഹ് അതന്നെ വേനല് പോലെ തന്നെ ആയിപ്പോ ആഹ് അതാണ് പക്ഷെ വെയില് വെയില് വന്നാ നല്ല ചൂടാണ്
അതെ മഴ മ് തണു പവുമ്പോളും അത് തന്നെ അവസ്ഥ, മഴ ആണെങ്കിലും അത് തന്നെ നല്ല തണുപ്പും കാര്യൊക്കെ ആണ്
ആ അതെ
ഞാൻങ്ങനെ പറയും, എന്തേതാണത് വേനലന്നെ
ഏഹ് ആഹ് അതന്നെ മഴക്കാലം എ ആ ഇല്ല, ഇല്ല ഇപ്പൊ രണ്ടീസം നല്ല ല്ല മഴ പെയ്തീനുട്ടോ, ആ മഴ പെയ്ത കാരണം കിണറക്കൊന്ന് നറിഞ്ഞു ഇനിപ്പോ വെയിലിങ്ങനെ വെയിലാവുമ്പോ പിന്നെ അതേപോലെ ഇനി ആ താന്ന് പോവും
ഉം കാരണം ഇപ്പ അധികം ഒന്ന് മഴ കുടിക്ക കിക്കാനായിട്ടില്ലല്ലോ ഭൂമിയെ അതുകൊണ്ടാണ് ടൈമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എന്തേനി നല്ല കുത്തി ഒലിച്ച്ണ മഴല്ലേനോ പറയുന്നു ഇപ്രാവശ്യ ഇനി മെയ് ലാസ്റ്റിലേക്ക പകുതിയായ പിന്നെ തുടങ്ങിയ ന്ല്ലോ ലേശം മഴ അതുകൊണ്ട് ആഹ് തോനആൾക്കാർക്ക് അതൊ ഒരു ആശ്വാസം
ആ അതന്നെ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളങ്ങോട്ടൊന്നും വലിയ മഴയില്ലെങ്കിലും കോട്ടയം എറണാകുളം ആ ഭാഗ തൊക്കെ പിന്നെ ജൂണിന്റെ മുന്നേ തന്നെ ആ മെയ് പകുതിയായപ്പോത്തിന് ആ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞങ്ങളെ ഒരുന്താണ് എന്താണ് വയനാട് അങ്ങോട്ടേക്കാ ഏ ന്താണ് തമിഴ്നാട് ബോർഡറുല്ല പക്ഷെ അവിടെ ഒരു പറയണം ഓൽക്കൊക്കെ എന്നും മഴന്നെണ്ന്ന് ഞങ്ങൾക്ക് വേനല ഒന്നും അ ഇങ്ങനെണ്ടാവേല്ല്യാ അത് ആ പ ഞങ്ങളറ് ഓ നമ്മക്കൊക്കെ ഇവിടെ വേനലാണെങ്കി പിന്നെ നിക്കാൻ കഴിയൂല പക്ഷെ ഞങ്ങളെ ഈ ഏരിയിൽ ന്ന് പറഞ്ഞാതങ്ങനെ വെയിൽ ങ്ങോട്ട് വന്നരിക്കുന്ന സ്ഥലല്ല പക്ഷെ അടിക്കുന്ന വെ എത്തുന്ന വെയിൽ ചൂടുണ്ടാവും
ആ ആ അതെ
ടെറസിന്റെ ഏറ്റും മുകളില് കേറണം ന്താണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒണക്കാനൊക്കെ
ആ വെയില്ല്ലെ മരങ്ങളുണ്ടാവൂലെ ഇഷ്ടം പോലെ
മരങ്ങളുണ്ട് പോരാത്തേന് ഒരു ചെരിവായിട്ടാണ് തോന്നു ഞങ്ങൾക്ക് ഇവിടക്ക് ഇത് കിട്ടുന്നത് വെയില് കിട്ടുന്നത് ആ സൂര്യന് അതുകൊണ്ട് ഞങ്ങി ൾപ്പോ ഡ്രസ്സ് തന്നെ ഇപ്പ മെഷീനിൽ ഒണക്കിട്ടാലും വേനൽക്കാലതന്നെ ചില ഡ്രസ്സുകള് കട്ടിള്ള ഡ്രസ്സുകളൊന്നും വൈകുന്നേരത്തേക്ക് ഉണങ്ങിയൊന്നും കിട്ടൂല്ല
ആണല്ലെ ഇവിടെക്കെ ഭയങ്കര വെയ്ലാറ്ഞ്ഞാല് പിന്നെ നമ്മളന്നെ കരിഞ്ഞു പോവ അങ്ങനത്തെ
ആ അതെ എട്ടത്തിന്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ വെയിലാണോ ഒരു രണ്ട് മണിക്കൂറോണ്ടൊക്ക ക്കെ ഗോതമ്പ് അരിക്കെ നല്ലോണങ്ങട്ട് ആതായി കിട്ടും. കും അപ്പോള് പറയും ന്ന അൻക്ക്ഞാൻ പറയും ഇവടന്ന് അങ്ങോട്ടേക്ക് എത്തണകാട്ടി നല്ലത് ഇൻക്ക് രണ്ടുസം വടെ വെയിലിട്ട് ഇട്ട് ഒണക്കണാതാണ് റിം
ആ ആതാ നല്ല വെയിൽ ഇവിടെക്കെ ഇ നല്ല വെയിലാ പ്പൊവെയിലായിട്ടുണ്ടെങ്കി മ്മളിപ്പ പൊറത്തിടൊന്നും വാണ്ട ഡ്രസ് സ്ള് ഉള്ളില് ഷീറ്റിൻ്റുള്ളിലിട്ടാതെന്നെ ഒണങ്ങിതാവും
ആ അതെ ഇപ്പൊ ഞാൻ പറയാ അത് ഇപ്രാവശ്യം മഴ ഇഞ്ഞ്പ്പോം ഇ ഞ്ഞത്തെ കാര്യം എന്താണറിയുലട്ടോ ഇനി വ ഒരാളത്പ്പ ങ്ങനത്തെ മഴാ ഇന്നത്തെ ന്യൂസ് കണ്ടിക്ക്ണ്. ആ മഴ കനക്കുന്നു ആ കണ്ട അപ്പൊ പിന്നെ ഒരു പേടി ഞങ്ങക്ക് ഇവിടെ നല്ല വെള്ളം കേറുന്ന സ്ഥലാ
ആണല്ലേ അപ്പൊ വെള്ളം ഈ മഴ വെള്ളം കേറിന്താ ചെയ്യാ
വീട്ടിലേക്ക് കേറൂല പക്ഷെ റോട്ടിലേക്ക് റോഡ്ന്ന് പറഞ്ഞാ തന്നെ വയലിന് രണ്ട് മൂന്നാളെ ഹൈറ്റിലാണ് റോഡുള്ളത് പക്ഷെ പക്ഷെ ചാലിയാറൊക്കെങ്ങട്ട് ചെലപ്പോം ഷട്ടർ തുറന്ന് ടാഞ്ഞാലൊക്കെ ഇവിടൊക്കെ വെള്ളം നറയും അപ്പൊ പേടിയാണ് സ്കൂളുകള് അതുപോലെ തന്നെ ഏ താഴത്തപ്പുറത്തേക്കുള്ള ഞങ്ങള റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ്ണ്ട് അവടെ വേഗം വള്ളം നിറയും അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ വേഗം വിടും. അതുപോലെ തന്നെ ലീവായിക്കും അങ്ങനെക്കെയാണ് കാരണം. ഓ കാരണം എല്ല ഇതുള്ള സ്ഥലാണ് വെള്ളം വേ ാം കേറുന്ന
ആഹ ആ ആഹ ഇവിടെ പിന്നെ അങ്ങനെല്ല അ അത്രങ്ങനെ ബുദ്ധിമുട്ടില്ല ഞങ്ങളൊക്കെ ഞങ്ങൾ കൊറച്ച് ച്ച് ഉയരത്താണ് വീട്
ഉം ഞങ്ങളെ വീട് വീട്ടിലേക്ക് അങ്ങനാങ്ങട്ട് വീട്ടിലേക്ക് കേറൂലാ തൊടിലേക്കന്നും കേറൂല പക്ഷെ റോട്ടുമ്മല് പക്ഷ അത് രസാണ് ആഹ് റോട്ടുമ്മ വെള്ളം കേറണ കാണാൻ നല്ല രസമാണ് കാരണം ഒരു മരൊന്നും ല്ലാഫുള്ള് പുഴ മാതിരിങ്ങ
ആഹ് ആഹ് അത് ഇവിടെക്കെങ്ങനെണ് ഇവിടെ ഞങ്ങള് വയൽന്നെണ് അപ്പൊ ഈ പാടോം ക പിന്നെ റോഡൊക്കെ ഒന്നാവും ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഒരു രാത്രി മഴപെയ്ത തന്നെ പിന്നെ ആഹ് രാത്രിത്തെ മഴ കൊണ്ട് റോഡും പാടം കൊന്നായിട്ടുണ്ട് പറഞ്ഞ
ആഹ് എന്നിട്ട് പിന്നെ തോണി എക്കലും തോണി ബോട്ട് ഇതൊക്കെ ക്കെ ണ്ടാവും അപ്പൊ നല്ല രസണ് ഇതൊക്കെ അതൊക്കെ ആലോയിക്കുമ്പോ അപ്പൊന്നോട് ഇന്റെമ്മൊക്കെവിന്ന് വിളിട്ട് ഇങ്ങനെ പറയും എന്താണ് മഴ മഴ പെയ്ത് ഇങ്ങനെ തണുക്കുമ്പോഴ രണ്ടുമൂന്നുസം അടുപ്പിച്ച് മഴ മ്മക്കൊക്കെ വേചാറ മാറീഅവിടെ മാഞ്ഞാളകുത്തി നിക്കണോള് ഇങ്ങട്ട് പോന്നാ മതി അങ്ങനെ ഇങ്ങനെ പോയണിവിടുന്നു ഇവിടെ വെള്ളപ്പൊക്കം കാണാൻ നിക്ക ഞാനൊക്കെന്നറയും എന്നിട്ട് പറയും വല്ലാത്ത സാധനം തന്നെണ്റയും ഏടത്തി വിളിച്ചിട്ടറയും അങ്ങോട്ടേക്ക് പോര് കുട്ടികളെ കൊണ്ട് അങ്ങനെങ്ങെ റീം പോയവിടെ എത്ര ആൾക്കാരുണ്ട് ഉം പോവാൻ വജ്ജാറീം അപ്പൊ നമ്മക്ക് അതൊരു ഇതാണ്
ആഹ് അയനെ നമ്മുക്ക് ഒരു രസണ് കാണുമ്പോ ഒരു രസണ് പക്ഷേ അപകടങ്ങളൊക്കെ
തമിഴ്തിനെട്ടില് വെള്ളം കേയറീനല്ലോ ആ ടൈമില് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറീനട്ടോ
ഏഹ്
വെള്ളം കേറിയാലും പൊറുക്കാ എത്ര സ്വിച്ച് ബോർഡിനെക്കാട്ടിലും കഴിഞ്ഞിട്ട് ഒരാൾക്ക് വെള്ളം ഇണ്ടായിനി ആഹ് വീട്ടിന്റുള്ളിലേ ഞങ്ങളപ്പോ തലത്രറ ആയി റ്റുള്ള വീട് എന്നിട്ട് അത്ര പൊന്തണംന്ന് ണ്ടേൽ വായക്കാട് ആഹ് എന്താ ഹൈസ്കൂളൊക്കെ ഏഹ് മുങ്ങി പോയിന്
ആഹ്
അവിടെ നല്ല താണ് എന്നിട്ട് പക്ഷെ എന്താണ് വെള്ളം കേറുന്നതൊന്നല്ല രസം പിന്നെ അത് നന്നാക്കി കൊണ്ടരണങ്കിൽള്ളരു പണി ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ചു അത് എത്ര ദിവസം നിന്നന്ന് രണ്ടായിരത്തി പതിനെട്ടത്ത് അഞ്ചുസറ്റെ നിന്നില്ലേ വെള്ളം അനങ്ങാണ്ട് അങ്ങനെ തന്നെ എത്രോ അഞ്ചോ ആറോ ഉരുൾപൊട്ടലോക്കെ കൂടെല്ലേയിനോ ഇങ്ങട്ട് തോരാത്ത മഴയും ഒരാഴ്ച തോരാത്ത മഴയും ഇങ്ങട്ട് ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഞമ്മക്ക് ആഹ് വീട്ടിൽ കേറി നിക്കണം എന്നുണ്ടെങ്കില് ഞമ്മക്ക് അത്രയും ധൈര്യം വേണം കരണംതൊക്കെ നന്നാക്കി കാരണം ടൈൽസിന്റേം ആഹ് കൂട അതന്നെ പറഞ്ഞ ചളിക്കട്ടകള ണ്ടാവ അതൊക്കെ വൈപ്പർ എടുത്തിട്ട് ട്ടും വെള്ളം അടിച്ചിട്ടും കഴുകി കഴുകി കഴുകി പടച്ച തമ്പുരാനെ കരണ്ടുംണ്ടാവില്ലല്ലോ ടാങ്കില് വെള്ളോംണ്ടാവില്ല മഴ എങ്ങനെ പെയ്യ മഴത്തുനിന്ന് കുളിക്കാതാക്ക അതന്നെ പരിപാടി നല്ല രസം സാണ് പറഞ്ഞിട്ട് കാര്യല്ല ഉം ഉം അതൊക്കെന്നെ പിന്നെരഞ്ഞാല് മഴ ഇങ്ങോട്ട് കനക്കുമ്പോ ഇനി ഇവിടെ എല്ലാരും ഇതുണ്ടല്ലോ മെഴുകുതിരി അതൊന്നും ഈ ഭാഗത്ത് കിട്ടേ ചെയ്യൂല കാരണം ത്രക്കും വാങ്ങിയ സ്റ്റോക്ക് ചെയ്തക്കും ആഹ് അതന്നെ കാരണം ബിസ്ക്കറ്റുകൾ അങ്ങത്തൊക്കെ വാങ്ങി സ്റ്റോക്കതക്കല കാരണം വേറെ ഒരു സധനം തിന്നാൻ കിട്ടൂല്ല
അതിപ്പോ ഈ ഒരു കഴിഞ്ഞൊരു മഴ ഇണ്ടായിരുന്നു ശക്തിയായിട്ട്
ആഹ്
ആഹ് ഒരു ടൈമില് ഞങ്ങളെ ഈ ഭാഗത്ത് കടകളിലൊന്നും ച മെയുകുതിരി ണ്ടായിട്ടില്ല എന്താച്ചാ ആളുകൾ വാങ്ങി സ്റ്റോക്ക് ആക്കി വെച്ച കാരണം ആഹ് കിട്ടാനില്ല ആഹ്.
കാരണം കുട്ടിയേക്ക് ചായെങ്കിലും കാണി കാച്ച് ഒരു ബിസ്ക്കറ്റങ്കിലും കൊടുക്കണ്ടേ അവില്, ബിസ്ക്കറ്റ് റ്റ് അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ സ്റ്റോക്ക് ഔട്ട് ആകും അതുകൊണ്ടന്നെ എന്താണ് വേഗം അതൊക്കെ വാങ്ങി വെക്കണ് വ മെഴു തിരിയോക്കെ എവിടന്നൊക്കാ വെറിത്തിക്കല് അറിയോ എന്നിട്ട് മ്മ പറയിം എന്റെ മോള് ഇത്ര ഇറങ്ങാറായിട്ട് അവിടെ പിടിച്ചുനിക്ക് ക്കാണ് അങ്ങനെ ഇങ്ങന. പേടിയാണ് പക്ഷെ ഈ പേടി ആണ് പക്ഷേ പ്യാപളാരൊക്കെ ഒറ്റക്ക് പണ. ട്ടേച്ച് നമുക്ക് പോവാതോന്നോ അതിറ്റേള് നമ്മള്ഇല്ലെങ്കില് അയിലേകൂടി ഇതിലെകൂടി നടക്കൂല്ലേ അതല്ലേ നമ്മള് ഇവിടെ ഇണ്ടാകുബെ നമ്മളടുത്ത് തന്നെ ഇവിടെ നിക്കും.
ആഹ് ഓല് ഇവിടെ ഇണ്ടാവുമോ ഞമ്മക്ക് അവിടെ പോയി നമ്മടെ വീട്ടിൽ പോയി സൂകിക്കാൻ കഴിയോ ഓരിപ്പോ ആഹ് ച്ച നമ്മമ്മാർക്ക് നഞമ്മളതന്നേണ് ആലോയിക്കാൻ കഴിയാറ്.
ആഹ് അതാണ് ഇമ്മ അങ്ങനെ പറയോ മഴ കനക്കുമ്പോക്കിനേക്കും ഉമ്മവിളിക്കും എന്തായി വെള്ളം കേറിയോ വെള്ളം കേറിയോ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ വിട്ട് കൊടുക്കും. വെള്ളം കേയറിതിന്റെ ക്കൈഎന്നിട്ട്. ഇങ്ങനെ പിന്നെ നന്നാക്കി ഇങ്ങട്ട പിന്നെ രണ്ടന്ന് ദിവസ രണ്ട മൂന്ന് ദിവസം പിന്നെ ഇങ്ങനെയാണ്. ഉള്ള്കൂടെ ടൈൽസിന്റെ ഒക്കെ ഉള്ളുകൂടൊക്കെ വെള്ളംങ്ങനെടുത്തിട്ട് പൂലെറങ്ങും ചുമര- ങ്ങട്ട തൊടാൻ കയ്യില്ല ഒച്ചിനെ തൊടുന്ന പോലെ ഇണ്ടാവും.
ആക്ഷെ അത് വൃത്തിയാക്കി എടുക്കണങ്കിഉള്ള പണില്ലേ. നല്ല ബുദ്ധിമുട്ടന്നേരിക്കുംലേ ആഹ് ഇന്നായിക്കോട്ടെ ശെരി.